ഹലോ ആ തെരക്കൊക്കെ കഴിഞ്ഞോ?
ആ ഒന്ന് മയങ്ങിപ്പോയി അതില് എത്ര മിസ്ക്കൊള് ത് സൈലന്റ് സ അയില് എത്ര മിസ്കോള് അറിയാ
ആ ഫോണേയ് അല്ലാ എന്താ ഫുഡ് കഴിച്ചേ ഉച്ചക്ക്?
അ ഉച്ചക്ക്ബി ഇത് കോഴി ഉണ്ടായിന്നു. കോഴി വർ അല്ല പൊരിച്ച്
ആ പിന്നെന്താ കറിയപ്പോ കറിയില്ലേ?
കറിണ്ട് മുരിങ്ങ അവുടെന്താറിയാ മുരിങ്ങാ
മുരിങ്ങന്നെ ഇവടിം മുരിങ്ങന്നെന്നെ പറയാ
ആ
മുരിങ്ങ താളിച്ചിട്ട് വെക്കും തേങ്ങ അരച്ചിട്ടും വെക്കും തേങ്ങ അരക്കുമ്പോ തന്നെ ചേലോർ ചക്ക ക്കക്കൂരുട്ട് വെക്ണോര് ണ്ട് ചേലോര് പരിപ്പിട്ട് വെക്ക്ണോര്ണ്ട്. അത് ഇൻക്ക് ഇഷ്ടം അധികം താളി ച്ച് വെക്ക്ണതാട്ടോ.
ആ ഇൻക് ക്കുംതെന്നെ താളിപ്പ് ഹാ അതാ ഇഷ്ടം പിന്നെ സാമ്പാർ ഇണ്ടായിനും.
ഏ സാമ്പർ
ആ സാമ്പാർ ഇണ്ടായിനും
ആ അത് ശെരി ഇൻക്ക്ന്റെ മോൾക്ക് അതേപോലെ പിന്നെ ഈ മുരിങ്ങ താളിച്ചതും അയ്‌ല പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടാ അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനൊക്കെ അവൾക്കിഷ്ടം. അവള് പറി ആ അയ്ലക് ഇണ്ടെങ്കിൽ ഓൾക്ക് മുരിങ്ങേട എല താളിച്ചത് എന്താണാവോ അയ്നോട് ഒര് ഇഷ്ട്ടാ പിന്നെ ഉച്ചിയ്ക്ക് ക്ക പൊരിച്ചതൊക്കാണെങ്കി അവരേ അവർക്ക് കറിയൊന്നും വേണ്ട ചൂടോടുള്ള ചൂടുള്ള ചോറ് സാധാ ചോറും അ ചിക്കെൻ പൊരിച്ചത് മാത്രം കൂട്ടിയിട്ട് കഴിക്കും. അതും കറി ഇണ്ടെങ്കിലും അതൊന്നും എടുക്കൂല ഈ പൊരിച്ചത് മാത് ത്രം കൂട്ടിയിട്ടാണ് അവര് കയിക്ക ചോറവിടെ അവർക്ക് അതൊരിഷ്ടാ ഓരോ കുട്ടിയൊൾക്കോ ഓരോ കുട്ടിയൾ രോതെല്ലേ അതേപോലെ ഇഡ്ലിക്ക് സാമ്പാറെന്നെ വേണം ഏ അതിന്ന് അയ്ക്ക് വേറൊന്നും പാടില്ല ഇഡ്ലിക്ക് ചട്നിയോ എന്തേലും ഉണ്ടാക്കിയാ അതൊന്നും പറ്റ് അതേപോലെ ദോശയെക്ക് സാമ്പാർ പറ്റ് ല്ല ചട്നി പറ്റൂലാ അയ്ക്ക് ചമ്മന്തി വേണം ഏ ആ അതേപോലെ സ നമ്മള് സാധാ അരിപ്പൊടിയിട്ട് ദോശ ഇണ്ടാക്കു കുലേ കലക്കീട്ട് അത്ക്ക് ആണെങ്കില് അതിൽക്കധികം ഇഷ്ടം മീൻകറിയാണ്. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളി ഒക്കെ ഒരു വാട്ടിട്ടോര് സാധനം ഇണ്ടാക്കും ഒരു കൂട്ടാന് അതാണ് ഇഷ്ടം അധികം ഇഷ് ഷ്ടായിക്കും മീൻകറി പിന്നെ പുട്ടാണെങ്കില് കടലക്കറിയൊന്നും അവർക്ക് അധികം ഇഷ്ടല്ല ഏ ഈ പുട്ട്ക്ക് അതേപോലെ തേങ്ങ അരച്ച മീൻകറി എണിക്കിഷ്ട അല്ലെങ്കി ചിക്കൻ കറി അങ്ങനൊക്കെ ഇഷ്ട്ടം ഒന്നിനോരോതാ അത് കൂട്ടീട്ടേ കഴിക്കൊള്ളൂ അതല്ലാത്തതാണെങ്കിൽ അവരെന്താ പര്യാറ് ങ്ങക്കറീലേ ഞങ്ങ്ക്ക്ത്ഷ്ടല്ല ഇക്ക് അങ്ങനെ പറയും എന്തിനാ ണ്ടാക്ക്യേ വാണ്ടാന്നാ പറ്യാ അപ്പൊ കഴിക്കയാണെങ്കി കൊറ്ച്ച ഏ
അപ്പൊ പിന്നെ കഴിക്കൂലെങ്കി പിന്നെ വെറ്തെണ്ടാക്കീട്ട് ട്ടും കാര്യല്ലല്ലോ നമ്മള് മാത്രേല്ലേ കഴിക്കൊള്ളൂ
ആ കഴിക്കൊള്ളൂ പിന്നെ ചെറിയ ആളാണെങ്കിലെങ്ങനേന്നെച്ചാൽ ചായിം കടിം രാവിലെ കഴിക്ക്ണതേ ഇഷ്ടല്ല സ്കൂളൊക്കെ ഇല്ലെങ്കിൽ പിന്നിം കഴിക്കൊള്ളൂ അല്ലെങ്കി എന്താ പര്യാറ് ഇന്ക്ക് ചോറ് മതീന്ന് പറയുക
അപ്പം പിന്നെ ചോറെച്ചാ പോരെ അന്ക്ക് ജ് കടിണ്ടാക്കണ്ടല്ലോ
ന്ക്കാണെങ്കി ചോറ് ഇഷ്ടെല്ല രാവില്ത്തെന്നെ കഴ്ക്ക്ണത് അപ്പൊ ഞാൻ പറിം അപ്പൊ ഞാനെന്തെങ്കിലും നിക്ക് വേണ്ടി കഴി ഞാൻ ഞാനെന്തെങ്കിലാണ്ട് കഴ് ണ്ടാക്കാ ചെയ്യാപ്പോ പക്ഷെ അങ്ങനാവുമ്പോ നമ്മൾ നേര് നേരം പോലെ രാവിലെ ഫുഡ് കഴിക്കൂലല്ലപ്പോ അവർക്ക് വേണ്ടങ്കിപിന്നെ നമ്മളൊരാൾ വെച്ച്ണ്ടാക്കൂലല്ലോ
ആ അതന്നെ ഞാ ഞാൻ രാവിലങ്ങനെ ഒറ്റക്കാണെങ്കി നേത്രപ്പഴോം പാ പു മുട്ട പുഴ്ങ്ങ്യാണ്ട്
ആ
അങ്ങനെ ആയിരിക്കും ഇ ഞമ്മള ഇവർക്കൊന്നും പറ്റൂല്ലെങ്കിൽ ഒമ്പേര്ക്കൊക്കെ ഇവ്ടൊക്കെ കടി വാണം
ആഹ് അങ്ങനെ ആണെ ട്ട് പറയോ അങ്ങനെ കഴി വേണംന്ന്ള്ളോരാവണം വീട്ട്ല് അപ്പഴേ നമ്മക്കും കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കി നമ്മളൊറ്റക്കാകുമ്പോ നമക്ക് കഴ് ണ്ടാക്കാൻ മടിയാവേ കഴ്ക്കൂല അമ്മളപ്പം വിചാരിക്കാ എന്താപ്പ. ഞമ്മക്ക് മാത്ര ത്രേഎന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനാവുമ്പോ മ്മളെ വെശ്പ്പ് മാറൂല്ല പിന്നെ വയറിനൊരു സുഖണ്ടാവൂല നേരെ കഴിച്ചീല്ലെങ്കി
ആ മ് മുട്ടേം നേന്ത്രപ്പഴൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാ പാൽ കുടിക്കലും അല്ലെങ്കി പാൽഈ വേ വേദനകളൊക്കെണ്ടാവും
ആ അത് ശെരിയാണ് കാരണം ഞാൻ ഇിക്കിപ്പ ഞാനേ ഇന്ക്ക്പ്പന്നാൾപ്പതേപോലെ പനിം പിന്നെ മേൽ പൊറൊക്കൊരു വേദനിം ഒക്കെണ്ടായപ്പോ രക്തൊക്കെ ടെസ്റ്റ്യ്തപ്പളേ അപ്പോ ഡോ ഡോക്ടർ പറ്ഞ്ഞു ബ്ലെഡ് കൊറവാണ് മുടികൊഴ്ച്ചിലുണ്ടോ അങ്ങനെന്നൊക്കെ ചോയ്ച്ച് അപ്പ ആന്ന് പറ്ഞ്ഞ് അപ്പം ഫുഡ് കഴിക്കാനൊന്നും വേണ്ടായ്ര്ന്നെനിക്ക് അങ്ങൻത്തൊക്കൊര്തിലേനു ഫുഡേ കഴിക്കാൻ തോന്നീര്ന്നില്ല വെഷ്ക്കണ് ണ്ട് പക്ഷെ ഫുഡഴ്ക്കാൻ തോന്നൂല അങ്ങനൊരവസ്ഥേനു അപ്പ ഡോ ഡോക്ടറ്ന്നോട് പറ്ഞ്ഞു മുട്ടിം പഴും പാലും ഒക്കെ ഡെയ്ലി കഴിക്കാന് അതേ പോലെ അവക്കാടോ പിന്നെപ്പെന്താ അടക്കാപ്പഴം പിന്നെ പിന്നെപ്പെന്താ ഉറ്മാൻപഴും അത് മൂന്നും അത് അ രം അതും കഴ്ക്കാ പിന്നെ ഈ മുട്ടിം പഴും പാലും ഡെയിലി കഴിക്കാ
അഹാ
പിന്നെ ഗുളികിം തന്നു അതിന്ള്ളേ അത് രണ്ടും കൂടെ ഏ ക്കെക്കൂടെ കഴിച്ചാലങ്ങനെ ശെര്യായ്ക്കോളും ഒരു മാസം അടുപ്പിച്ച് കുടിക്കാൻ പറഞ്ഞു
ആഹ്
ആ അങ്ങൊക്കെ കുടിക്ക്ണ്ടെങ്കിൽ ഇപ്പഴും ആ വെഷ്പ്പിൻ്റെതായ്ട്ട് ഈ ഫുഡിനോടുള്ളൊരിഷ്ടാണ്ട് വന്നിട്ടില്ല കഴിക്കണംന്നേ തോന്ന്ണില്ല ഫുഡ് പിന്നെ അതേപോലെ അമ്മള് കൊറ്ച്ച്ട്ക്കുമ്പോത്ത് ത്തന്നെ നമുക്ക്ങ്ങട്ട് ഏ
രാത്രി പനിക്കിണ്ല്ലേ അതും കൊണ്ടാണതേ
ആ ചെലപ്പോ എനിക്ക് തോന്നണതാവും രാത്രി പനി തോന്നണുന്നത് അതൊണ്ടാവും ആ ആ പനി ഉള്ളതൊണ്ടാവ എനക്ക് അങ്ങനെ ഫുഡ ഒന്നും വേണ്ടായേ
താ
ആഹ് ഇപ്പ ഇപ്പൊ ന് ൻക്ക് വല്യ കുഴപ്പല്ല ങ്ങട്ട്പ്പോ രാ പ്പോ കുളൊക്കെ കഴ്ഞ്ഞ് ഫുഡ്ക്കെ കഴിച്ച് പ്പോ ഞാ ഗുളിക കുട്ച്ച് ആ പനിണ്ടെങ്കി ങ്ങട്ട് പോയി കോട്ടേന്ന് കരുതീട്ട് ഡോക്ടർ അപ്പൊ രണ്ടൂസത്തിന് ഗുളിക തന്ന്ട്ട്ണ്ടാര്ന്നു രണ്ട് രണ്ടു നേരം കുടിക്കാൻ മാത്രം പറഞ്ഞ്ട്ട്
ഏ ഉം
അപ്പം ഞാപ്പൊന്ന് കഴിച്ച് രാത്രി കെടക്കുമ്പണ്ട് കുടിച്ചാലാട്ട് മാറി പോവാണങ്കി പോട്ടേന്ന് കരുതിട്ട് അപ്പൊ അങ്ങനെക്കെ കഴിക്ക്ണോണ്ട് പിന്നെ ഏ രണ്ടാഴ്ച്ചം കൂടെ എന്താണ്
ഓരോ ഗുളികേണോ
ആ ഓ അല്ല രാവിലെ ന്നും വൈകുന്നേരത്തൊന്നും
ഏ പാരസറ്റമോളാ
അല്ല ആ പാരസെറ്റാമോൾ തന്നിട്ട്ണ്ട് അതി പനി ണ്ടെങ്കി കുടിക്കാ പറഞ്ഞിട്ട് പിന്നെര് രക്തം വെക്കാനൊക്കെള്ള അയേണി ൻ്റെ ഗുളികേണ് തന്നിട്ട്ള്ളത്
ഏ രക്തം വെ ക്കായി ഈ ഇത് ല്ലേ ചോളാണ്ടി അത് അ വിടെ എന്താ പറയാ ചോ ചോളാ ണ്ടിന്ന് പറയും മ്പടെ പുല്ല്
ചോളാണ്ട് അതായത് ചോളത്തിൻ്റതാണോ
ചോളത്തിന്റെ എല്ലാ മറ്റേ രക്തം വെക്കാള്ളത് ചോണ്ട് അവിടെ ന്താ പറ ആ രാഖി റാഖി ഇവിടെ ചോളാണ്ടി ന്ന് പറയും ഞങ്ങള് രാഗിന്ന് പറയും ചോളാണ്ടിന്നു പ
ആ രാഗി അത് നല്ലതാ തോന്ന്ണ്ട്ല്ലേ
ആ അത് കഴിക്ക പിന്നെ ഈ ചെമ്പരത്തി പൂവില്ലേ
ആ
അതിന്റെ അത് തളപ്പിച്ച് അയിന്റെ വെള്ളം കുടിക്ക ഞാനീ മോള വയറ്റില് ആ മോള വയറ്റിലായിരിക്കുമ്പളേ പിന്നെ ഇൻക്ക് രക്തം ത ന്നെ ണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടറർഞ്ഞു രക്തം വെക്കാന്ള്ള ഗുളികഴ്തി തന്ന് ണ് ഇന്നട്ട് പിന്നെ പിറ്റത്ത മാസം മാസമാസം ടെസ്റ്റ് ചെയ്യുല്ലോ പിറ്റ പിറ്റത്തെ മാസം ചെന്ന പ്പൊ എന്താ ചെയ്തത് ചോയ്ച്ച് ഇഞ്ഞോട് രക്തംവെക്കാൻ എന്താ ചെയ്തത് അപ്പൊ ഈ ചോളാണ്ടി പിന്നെ ആ എന്താ രാഗിം അന്റെ ഭാഷേലന്നെ പറയാ രാ ഖിം പിന്നെ ഈ എന്താ ചെമ്പരത്തിപ്പൂവിന്റെ പൂവ് ചെമ്പരത്തിപ്പൂവ് തളപ്പിച്ചിട്ട് അയ്ൻ്റെ വെള്ളും കുടിച്ച് അപ്പൊ അങ്ങനെ രക്തം വെച്ച്
രാഖി കുറുക്കി കഴിക്കാ ചെയ്ത്
ആ കുർക്കി കഴിച്ച്
ആഹ് ശരി പാൽല്ലോ?
ആഹ് പാൽല് കുറുക്കി കഴിച്ച്
ആ ആ അവ രാകി പോ നമ്മള്കുട്ട്യോൾക്കൊക്കെ കൊടുക്കുല്ലോ പിന്നെ അത് പാല് ല് കുടിക്കണംന്ന് തോന്ന്ണ്ട് അപ്പഴത് നന്നാവ് നന്നാവ തോന്ന്ണ്ട് പിന്നെ ചലോര് രാഗിയിട്ട് ദോശണ്ടാക്കി ഏ പാല് കിട്ടും ഇവിടെ അടുത്ത് പാലൊന്നുംല്ല ഞങ്ങ കടേത്തപാല് ആണ് ഞങ്ങള് ഇട് ഉപയോഗിക്കാ. ഇവടെ നാട്ട്ന്ന് നമ്മള് ആൾക്കാരെ വീട്ട്ന്നൊന്നും പാല്ങ്ങനൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല പിന്നെ അങ്ങനെ പശു ക്കെണ്ടങ്കില ല്ലേ പ്പം അങ്ങനെക്കെ കിട്ടാ. അതൊന്നും കിട്ടാനില്ല പിന്നെ എന്താണ് നമ്മള് കടെ - പാലാണ് ഇപ്പോ വാങ്ങീട്ട് വലിയ ബോ പെട്ടിപ്പാലില്ലേ ബോ അത് വാങ്ങി കൊണ്ട് വരാം. പ്പൊ അഹ് രണ്ട്മൂന്നീസം ക്കെ കുടിക്കാണ്ടാവും മൂന്നീ സോ ഓരോ ക്ലാസ് പാലല്ലേകുടിക്കുള്ളൂ? അപ്പൊ അത് അങ്ങനെ കുടിക്കും. മുട്ടിം കൂടെ കഴിക്കും മുട്ടിം പഴും കഴിക്കും? കേട്ട പക്ഷെ അടുപ്പിച്ചൊക്കെ ഡെയിലി കഴിക്കുമ്പോളും എനിക്ക് മടുപ്പ് തോന്നും.
അതെ രാവിലെ കഴിച്ചാ മതി ഈ കടിക്ക് പകരം രാവിലെ രാവിലെ
ആ ആ അല്ല അത് ശരിയാണ് ഞാൻ വിചാരിക്കലുണ്ട് രാവിലെ ഡെയിലി അത് കഴി - എന്നാ പിന്നെ പ്പോ ഏതായാലും കടി ഉണ്ടാക്കേണ്ട ആവശ്യ ഇല്ല.
ഞാൻ എന്റെ പോലെയക്ക് ആണെങ്കില് കടിയൊന്നും ഉണ്ടാക്കൂല ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കുള്ളു.
ഉം പക്ഷെ ഞാന് എനല്ല എന്നും എനിക്ക അതാവുമ്പോഴ എനിക്ക് മടുക്കുകയാണ് പക്ഷെ- ഇനിക്ക് എന്നോട് ഡോക്ടർ ഡെയിലി കഴിക്കാനും പറഞ്ഞട്ടുണ്ട്?
ആ അത് കഴിക്കണം ഫ്രൂ ഫ്രൂട്ട്സും ഉൾപ്പെടുത്തിക്കോ? ആ
സാധനം കൊണ്ടുന്നവരാനൊന്നും ആളില്ല. അപ്പൊ ഇത് നമ്മള് പറയണ സമയത്ത് അവർക്ക് ഒഴിവുണ്ടാവൂല.
ആ കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാ മതി ഫ്രിഡ്ജോക്കെ ഇല്ലേ? ആ ആ അപ്പൊ അതില് വെച്ചാമതി. ആ പഴം
ആ മുട്ടൊക്കെ കിട്ടും അതെല്ല ഞമ്മ അപ്പൊ ചെലപ്പോ ക മു -
ആ
കടെണ്ട് പക്ഷെ നമ്മള അങ്ങനെ പോവൂല ആരെ ആരെേലും പറഞ്ഞേക്ക ചെയ്യാ. കുട്ടിയൊന്നും പോകൂല അവള് പ്ലസ് ടു അയില്ലേ അവള് പോകൂലേ ആദ്യക്കെ? പോയിരുന്നു ഇപ്പ എന്നാ മൂത്ത മോള് വന്നാ പിന്നെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഓള്? വാങ്ങിക്കൊണ്ടവരുട്ടോ പറഞ്ഞാലൊക്കെ. ഞാൻ ഓടി മോള ഓടിക്കും അപ്പൊ അവള് വരും- എനക്ക് അവൾ എവിടെങ്കിലും പോരാതൊക്ക പോയിട്ടൊക്കെണെങ്കിലും അവള് കൊണ്ടോന്ന് തരുവാക്കെ ചെയ്യും?
ആ അപ്പൊ സ്കൂട്ടി ഓടിക്കാതെ അവിടെ വെച്ചേക്കാ ഉം സ്കൂട്ടി ഓടിക്കാതെ അവിടെ വെച്ച്.
ആ അവിടെണ്ട് ഇടക്ക് കുട്ടികൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ചെയ്യും. മൂത്താപ്പാടത്ത് കുട്ടികളൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവര് പോകുമ്പോക്കെ പറഞ്ഞ- കൊടുനേരയൊന്നുമില്ലാക്കട്ടെ മയില്ലാ കേട്ടാ. പക്ഷെ നമ്മള് അവര് പോണത് കാണൂല- പിന്നെ എന്താ പറയാ പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടേ കരുതിയിട്ട് പറയൂല്ല. ആ അങ്ങനെയൊക്കെ നോക്കിട്ടാണ്. പക്ഷെ?
കുട്ടികളോട് പറയുന്ന മാതിരിയല്ലല്ലോ ഓലോട് ഓലക്ക് എന്താ വിചാരിക്കാ എന്ന് അറിയില്ല
ആ ആ അതെ അതെ അതെ ഓരും കൂടെ താല്പര്യം ഉണ്ടെങ്കില അല്ലേ പൊക്കൊള്ളൂ പിന്നെ ചെല- സമയത്ത് അപ്പ അവിള് പോയി വന്നിട്ടേണ്ടാവോള്ളു അപ്പൊ പിന്നെ അപ്പ തന്നെ പോവാൻ അവർക്ക് മടിയാവും. അവക്ക് വേണ്ടിട്ടല്ല മറ്റുള്ളവർക്ക് അതുപോലെ വീട്ടക്ക് തന്നെ ആവശ്യത്തിന് പോയതാവും. അപ്പൊ പിന്നെ? നമക്ക് വേണ്ടിട്ട് പോവാൻ അവർക്ക്. മടിയാവും അങ്ങനെയൊക്കെ ആ ആ അങ്ങനെ കേട്ടിട്ടോ ഇപ്പോ ഇത രണ്ടു ദിവസമായിട്ട് പഴം കഴിഞ്ഞേക്കണ് അപ്പൊ ഇനി വാങ്ങി കൊണ്ടൊന്ന് ട്ട് വേണം അപ്പൊ ഇത് കഴിക്കണെങ്കിൽ അടുപ്പിച്ച് കഴിക്കുമ്പോള്ള അതിന്റെ ഒരു ഇതേ. നമ്മള് എന്ത് സാധനം? നമുക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കി നമ്മള് അടുപ്പിച്ച് കഴിക്കണം. അല്ലാതെ എന്നാലണ് ആ ബ്ലഡ് ഒക്കെ പിന്നെ അളവൊക്ക് കൂടോള്ളൂ അല്ലെങ്കിൽ കൂടുല്ലേ ഉം എന്ത് സാധന നിങ്ങ തന്നെട്ടെ ഗളികണെങ്കിലെ അതെ നമ്മള് ഇടക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാല്. അത് വരെ കഴിച്ചതിന് ഒരു ഫലണ്ടാവില്ല.
ആ പീരീഡ്സ് ഒക്കെ ആ ആ കൃത്യായിട്ട് ഉണ്ടാവോ? ഏ പിരീഡ്സ് ഒക്കെ കൃത്യായിട്ട് ഉണ്ടാവോ ഇല്ലേ?
ആഹ് അതൊക്കെ കൃത്യയിട്ട്ക്ക ഉണ്ട് പക്ഷെ? ഇപ്പൊ കൊറച്ച് ഒരു ചെല എന്താണ് ഇപ്പൊ കഴിഞ്ഞ മാസാക്കെ കുറച്ച് പ്രശ്നാണ് അപ്പൊ പിന്നെ അതാണ് രക്തക്കുറവൊക്കെ ഡോക്ടർ പറയണതേ. അപ്പൊ പിന്നെ അത് ചെക്ക് ചെയ്ത ബ്ലഡ് കുറവുണ്ട് ഇങ്ങെ ഫുഡ് ഇതൊക്കെ ഉൾപ്പെടുാൻ പറഞ്ഞത്. അപ്പൊ ഭേദമീല്ല ണ്ടെങ്കില് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു. - കഴിച്ചിട്ട് രണ്ടാഴ് കൂട് വാങ്ങിട്ട് പിന്നെ അങ്ങനെ ഒരു മാസം ടുപി പ്പിച്ച് കഴിച്ചിട്ട് പിന്നെ വേണെങ്കി അപ്പൊ എങ്ങനെ നോക്കിട്ട് പിന്നെ ചെല്ലാൻ പറഞ്ഞു. പിന് എങ്ങനെയ വച്ചാ ഡോക്ടർ പറയണ പോലെ. നീ ഒന്ന് പോയി നോക്കണം. അല്ലെങ്കിൽ വേറെ ഡോക്ടറെ മാറ്റി കാണിക്ക എന്തേലും ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ? പുറം ഭയങ്കര ഒരു ചൂടാണ്. എനിക്ക് പുറ എനിക്ക് മലന്ന് കിടക്കുമ്പോക്കെ ഭയങ്കര ഓവറായിട്ട് ആ ചൂട് കൂടുന്ന പോലെയുള്ളെ ച പുറംമ്പാകം നമ്മളെ ബെഡിലൊക്കെ തട്ടുമ്പോ. ഇ നിലത്ത് തട്ടുമ്പോ ആ പുറം നിലത്ത് തട്ടുകയാണെങ്കില് അത് ഇങ്ങട്ട് ഭയങ്കര ഒരു കൂളി ഒരു കൂളാ തണുപ്പാ. അപ്പൊ എനിക്ക് എന്തോ അവിടെ ഒരു ഭയങ്കര ഒരു ചൂ ഏ ഞാൻ ഡോക്ടറോട് പറഞ്ഞു അപ്പൊ നി സിന്റെ ഗുളിക എഴുതി. അപ്പ നരമ്പിൻറ എന്തകിലും ഇതണ്. സിംഗിന്റെ എഴുതിുന്നു ഡോ
ഹോ
അതും കഴിക്കണണ്ട് ഉ എന്നാ ശരിട്ടോ ഓക്കെ.